ഹലോ
കേക്കാമോ
ഹലോ
ഹലോ കേൾക്കാവോക്കെ
ആഹ് കേക്കാം കേക്കാം
അഹ്
ഉം
ആഹ് ചോറ് ഫുഡ് കഴിച്ചോ
ഇല്ല ഒരു ഒന്നേമുക്കാൽ ആകുമ്പോത്തിന് കഴിക്കാന്ന് വിചാരിച്ച്
ഓക്കെ പിന്നെ എന്തു എടുക്കായിരുന്നു ഞാൻ കഴിച്ചില്ല കുറച്ച് കഴിഞ്ഞിട്ട് പോയി ഫുഡ് കഴിക്കാ
ആഹ് ഞാനിവിടെ തുണി കഴുകി കൊണ്ടിരിക്കുകയായിരുന്നു
ആഹ് ബയക്കര മഴയല്ലേ
ഉം ഭയങ്കര മഴ ഞാൻ നേരത്തെ കുതുത്ത് വെച്ച് അതങ്ങ് കഴുവി ഇടാന്ന് വിചാരിച്ചച്ച്
ആഹ് എനിക്കും ഇവിടെ ഞാനും കുറിച്ച് വെച്ചും കുറച്ച് പറഞ്ഞു തോന്നിന്നപ്പോ പോയന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും അടുത്ത മഴയ വരെ കൊള്ളുന്നുണ്ടോന്നുന്നു
ആഹ് ഇവിടെ നല്ല കോളുണ്ട് എന്തായാലും വെള്ളത്തിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ടങ് വിരിച്ചിടാന്ന് വിചാരിച്ചു
അത് ശരിയാണ്‌ വെള്ളത്തിേലേൽപ്പിച്ച കഴിഞ്ഞാൽ പിന്നെ സ്മെല്ലും എടുക്കും കൊറെ ആയി പറ്റിറ്റു അതിനേക്കാൾ നല്ലത് തരത്ത കഴിവുന്ന
ഉം
ആഹ് നിനക്ക് നല്ല പഴയ ഏ കുട്ടിക്കാലൊക്കെ ഓർമ്മയുണ്ടോ
ഓ പിന്നെ ഓർമ്മയില്ലാതിരിക്കും ഞാൻ എപ്പോഴും എന്റെ അനിയന്റെ അടുത്ത് പറയുന്നേ നീയൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലക്കെയാരുന്നു നല്ല എന്നൊക്കെ
അത് കുട്ടിക്കാലം ന്നൊക്കെ തോന്നുന്നത് ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അല്ലേ ആഹ് എന്റെ ഇൻക്കയ്ന് ഇപ്പെത്തെ കുട്ടിക്കാലോ പഴയ കുട്ടിക്കാലവും തമ്മ ഒത്തിരി വ്യത്യാസമുണ്ട് ഇന്ന് അവരുടെ കുട്ടിക്കാലങ്ങളെന്നും എൻജോയ് ചെയ്യാറില്ല കളിക്കാൻ പാട കളിക്കാൻ പോവാണ് ആഹ് എന്താ പറയാ അങ്ങനെയുള്ള കളികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവ എന്താല ഫോൺ ഫോൺ ഫോൺ ആഹ് ഒരു അത് അവർക്ക് കുട്ടിക്കാല അവര് കുറച്ചുകൂടി വലുതാകുമ്പോൾ അവരുടെ കുട്ടിക്കാലം ഓർക്കുമ്പോൾ അവർക്ക് ഈ ഒരു കാര്യം മാത്രമേ അവർക്ക് കാണിക്ക ഫോൺ ഫോൺ ഫോൺ ആ ഒരു കാര്യം മാത്രമേ അവർക്ക് ഓർക്കാൻ ഒള്ളൂ
അതാ കൊച്ചുങ്ങളെല്ലാരും കൊച്ചുങ്ങളുടെ ലോകം ഫോണിലോ ഫോണായി ഫോണായി ട്ട് മാറി ഉം
ഏഹ് പഴയെ എനിക്ക് പഴെ നമ്മുടെ ഒക്കെ സമയത്ത് നമ്മള് കൂടുതലും പുറത്തൊക്കെ പോയി കളിക്കയും മഴ കൊള്ളുകയും വെയില് കൊള്ളുകയും നമുക്കന്ന് മഴയും വെയിലും പ്രശ്നമേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞ ഇപ്പം മഴ ഇപ്പെയ് മഴ പെയ്തോ മഴ കൊണ്ട് കഴിഞ്ഞാൽ പനി പിടിക്കും പനിയൊക്കെ പിടിക്കും എന്നാലും നമുക്ക് അത് ഒക്കെ ഭയങ്കര രസായിട്ടുള്ള ഒരു കാര്യം ആയിരുന്നു ഈ സുഹൃത്തുക്കളോടൊപ്പം കൊറേ നമ്മുടെ ആ ഏരിയൽ തന്നെ കുറേ സ്കൂൾത്തെ കുട്ടികള് ആണല്ലോ പിള്ളേര് ആണല്ലോ നമ്മുടെ ഒക്കെ പ്രായം ത്തില് ഉള്ളതോ നമ്മളേകാളും മൂത്ത പിള്ളോരൊക്കെ കാണുല്ലോ അപ്പം അവരോടൊപ്പം നിന്ന് കളിക്കാനും ഏഹ് ഇങ്ങനെ കഥകള് പറയാനൊക്കെ ഭയങ്കര രസായിരുന്നു ഈ ഒളിച്ചു കളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയായിരുന്നു ഒളിച്ച് കളി ഞങ്ങളുടെ കസിൻസ് എല്ലാവരും ഒക്കെ ചേർന്നിട്ട് അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവിടത്തെ ഇവിടെ വീട്ടിലൊക്കെ നിക്കുമ്പോഴോ എല്ലാം ഭയങ്കര ഇങ്ങനെ കസിൻസ് ഒക്കെ കബടി ചേർന്നൊക്കെ കളിക്കുന്നവർക്ക് ഭയങ്കര രസമുള്ള ഒരു കാര്യം ആയിരുന്നു
ആ അതാ ഒളിച്ച് കളി പിന്നെ പെപ്സിന്ന് പറയുന്നൊരു കളിയുണ്ട് അത് ഇ ഇപ്പം ഇറങ്ങിയതാണെങ്കിലും അതിന്റെ ഏഹ് പണ്ട് കാലത്ത് നമ്മള് കളി ക്കായിരുന്നു പക്ഷെ പേരൊക്കെ ഇപ്പ ഇറങ്ങിയതാ ഇത് പെപ്സി എന്നുള്ള പേരൊക്കെ ഇതിന് ഇപ്പഴാ തോന്ന്ണത് കിട്ടിയത് നമ്മള് പണ്ടും കളിക്കുവായിരുന്നു അത്
ആഹ് നമ്മള് പണ്ട് സ്കൂളിൽ കളിക്കാണ് അത് സ്കൂളില് സ്കൂളിലേനി കളിക്കാറ് ഞങ്ങൾ പണ്ട് അത് ഇൻക്ക് ഒർമ്മയുണ്ട് ഇപ്പോഴാ എന്ന് തോന്നുന്നു അതിന്റെ പേരൊക്ക എനിക്ക് തോന്നുന്നു അതിന്റെ കല്ലുകളെല്ലാം അത് ഇങ്ങനെ പാക്കി വെച്ചിട്ട് ബാളെടുത്ത് എറിഞ്ഞ് കല്ലിൽ വീണ് ആ ബാളെടുത്ത ആൾക്കാരെ എറിയുന്ന അതായിരുന്നോ പെപ്സി
ആഹ് ഏഹ് അതല്ല അതല്ല നമ്മള് ആഹ് ഓടും ഓടിയിട്ട് ആയ്യോ ആഹ് ഞാൻ പിന്നെ പറഞ്ഞ് തരാ ഇപ്പൊ അത് പറഞ്ഞ് തരാൻ ഒക്കത്തില്ല
മറന്നു ഞാന് അത് മറന്നു പോയി അതായിട്ടാ ഞാൻ ഇത് കളിക്കാ എന്നാ അതെ ഇനിയിപ്പ പറഞ്ഞ കാര്യം ഇല്ല കണ്ട എടുത്തിട്ടില്ല ബാള് എടുത്ത് എറിഞ്ഞ് അത് സിഗ്നല് കഴിഞ്ഞാ ആ ബാ അയാള് ആ ബാള് അതുകൊണ്ട് ആരെങ്കിലും എറിഞ്ഞ് കൊള്ളി കൊള്ളിക്കണം അങ്ങനെ എന്തോ കൊണ്ട് ഒരു ഗെയിം ഉണ്ടായിരുന്നു കളി ഉണ്ടായിരുന്നു അതൊക്കെ പണ്ട് ഉള്ള കളികൾ ആയിരുന്നേ അതൊക്കെ നമ്മള് സ്കൂളിലൊക്കെ കളിക്കൊക്കെ ചെയ്യായിരുന്നു ഭയങ്കര രസായിരുന്നു ഇതൊക്കെ
ആഹ് ഞാൻ ആ കളിയെ കുറിച്ച് കേട്ടിട്ടില്ല
ആഹ് അത് പണ്ട് കളിക്കായിരുന്നു പിന്നെ ഇപ്പോഴും ഇപ്പൊ അത് അപൂർവം ചില കാഴ്ചകളിൽ ഒന്നാണല്ലോ ഈ പാടത്തെ കളിക്കാൻ പോകുന്നെ പുള്ളേരൊക്കെ കാണാ എന്ന് പറയുന്നത്
ഉം ആഹ് പക്ഷെ ഇവിടെ ഇവിടെ കളിക്കും കേട്ടൊ പുള്ളേര് ഫുട്ബോള് കളി
ആഹ് ആഹ് ഇവിടെ ഇവിടെ ടർഫ് ഒക്കെ കെട്ടി ഇവിടെ അല്ല കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴേയ് ആഹ് ഇത് ഇബ്ടെ ഒരു ചെറിയ ടറഫ് പ്പും കര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ ആ ടർഫ് കെട്ടിയിട്ട് പിള്ളേരും ഫുട്ബോൾ ഒക്കെ കളിക്കുന്നുട്ടുണ്ട് അത് പല്യ പിള്ളോര കൊർച്ചുകൂടി ഒക്കെ വകല്യ വെല്യ പുള്ളേരാ
ഉം അത്ശെരിയാ ആഹ് ഇവിടെയും അത് തെന്നാ വല്യ പുള്ളേരാണ് കൂട്തല് കളിക്കാൻ പോവാന്
ആഹ് ഇപ്പഴ്ത്തെ സമയത്ത് ഇല്ലെങ്കെ കൂട്തല് പിള്ളേരും മൊബൈൽ ഫോണ് പിന്നെ കൊറേ എന്താ പറയാ മൊബൈൽസ് ഫോണിലെന്നെ ഉണ്ടല്ലോ കുറേ കെറേ ഗെെമുകള് കാര്യങ്ങളും എന്തിന് ഇയറിങ്ങും സ് ചെന്നാ ചെലപ്പാെ തോണ്ട്ക്ക് കൊണ്ടാേയിറ്റ് ഇങ്ങനെ ഇ കൊച്ചി പിള്ളേരൊക്കെ ഫുഡ് കഴിക്കുന്നത് പോലും റീൽസ് കണ്ടിട്ടാലോ സത്യം പറഞ്ഞ് കഴിഞ്ഞാ
സത്യാഅത് ഇന്റെ പൊന്നാേ ആഹാരം കൊട്ക്കണോങ്കി അതിന് ഫ്രണ്ടില് ഒരു ഫോൺ വെ യ്യു കൊട്ക്കണം
പച്ച അത് സത്യായിട്ട് ഫ്രണ്ടില് ഒരു ഫോൺ വെച്ചിട്ട് അതില് കഴിക്കാൻ നോക്കിട്ടാണ് പിള്ളേർ ഫുഡ്ഡ് കഴിക്ക്ണത് വരെ
ഉം നമ്മളൊക്കെ ഓർമ്മയുണ്ടോ മാക്കാച്ചി വെരും ഗോ ക്കാച്ചി വെര്ല മാമം പിടിക്കും എന്നൊക്കെ പറഞ്ഞാ നമ്മക്ക് ഫുഡ്ഡ് തെര്ന്നേ
പക്ഷെ ഇപ്പഴ്ത്തെ പിള്ളേർക്കൊന്നും അത് ഏക്കത് ത്തില്ല ഇപ്പഴ്ത്തെ പിള്ളർക്ക് ഫോൺ തന്നെ വേണം അവർക്ക് സാങ്ങാന്നുണ്ടെങ്കില് ഫുഡ് ചെ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കില് അത് എന്താണ് സത്യം പറഞ്ഞ് കഴി ഞ്ഞാ ഇപ്പഴ്ത്തെ കു പിള്ളേര് കൂട്തലും ഈ മൊബൈൽ ഫോണിലൊക്കെ അഡിക്റ്റ് ആയതുകൊണ്ട് അവർക്ക് ഈ പ്രകൃതിയായിട്ടോ അല്ലെങ്കില് ഈ എന്താ പറയാ കുടുംബാങ്കങ്ങള് അതായത് നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശിൻ ആ ഒരു ഗ്രൂപ്പിന്റെ കസിൻസ് അങ്ങനെയെക്കെ പറയുമ്പഴ്ത്തേക്കും ച് അവർക്കാ ത്രെ അവർക്കേ ഇത്രക്കു പിരാക്ക് അതൊന്നും അത്ര വെല്യരു അവരുവായിട്ട് ഇന്നാെരു ബോണ്ട് ഉള്ളെകാര്യം ബോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല സത്യം പറയാണങ്കില്
ആഹ് അത് ശരിയയാ മുത്തശ്ശനാരാ മുത്തെശ്ശി എവരാന്ന് വെച്ച ആഹ് മാ പുള്ളേര് വേണെങ്കി കാർട്ടൂൺ കഥാപാത്രം വല്ലതും പറഞ്ഞു കൊടുക്കും
പറഞ്ഞെരും അത് സത്യവാ അല്ല ഇത് അവടെ എത്തിയാ സ്വന്തം മുത്തുള്ളെ ഒരുമുത്തശ്ശിയെ അറീല ഇറങ്ങ അറിയത്തില്ല എന്നാ എനിക്ക് തോന്നുന്നത് ഇപ്പഴ്ത്തെ കാലത്ത് നമ്മഴക്കെ ആണെങ്കിൽ പണ്ട് പെ വെക്കേഷ്നൊക്കെ ആവാൻ വേണ്ടി ഇങ്ങനെവീട്കൾല് ഇങ്ങനെ അമ്പ വീട്ട്ലൊക്കെ പോകായിര്ന്നു സത്യം അവടെ പറഞ്ഞ ങ്കര രസ്വല്ലെ രണ്ട് മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടല്ല നൊ കൊറച്ച് നാള് അവടേം നിന്ന് ആഹ് അവടേ ഇനം മരത്തിക്കേറാനും അങ്ങനെ അങ്ങനെ ഇങ്ങനിംക്ക
അതാ അതൊക്കെ എന്ത് രസാസത്യം പറഞ്ഞ ഇപ്പഴ്ത്തെ പുള്ളേർക്ക് ഇന്ന് പറഞ്ഞ അവർക്ക് മനസ്സിലാവ ത്തേ ഇല്ല ആ ഒരു രസം
സത്യാണ് ഞാന് ഇങ്ങനെ പണ്ട് എന്റെ കുട്ടിക്കാലത്താണേ ഇതേപോലെ അതൊക്കിം മിക്ക ടൈും ഞാന് ഇങ്ങനെ അമ്പാ വീട്ടില് പോവാര്ന്നു എന്റെ അമ്മ വീട്ടില് അങ്ങനെ പോയി നിക്കും അപ്പൊ ഞാൻ എങ്ങനെ പോയി നിക്കുമ്പോ ദിവസം ആഹ് അമ്മി ഇങ്ങനെ ഏഹ് ആലിപ്പഴം ഉണ്ടല്ലോ അന്നാണ് സത്യം പർ ണെയ്ഞ്ഞാ ഇഞ്ഞ്ഞഅത് ഞാൻ കാണുന്നത് ആലിപ്പഴം വീഴ്ന്നത് പ്രതിഭാസം ഉണ്ടല്ലോ അന്ന്
ആഹ്
കാെറേ നാള് മുന്നേണ് പക്ഷെ എന്റെ ഒരു കുട്ടിക്കാലത്താണ് അവടെ ആലിപ്പഴം വീണത് അത് സത്യം പറഞ്ഞ് കഴിഞ്ഞാ എനിക്ക് ഭയങ്കര കൗതകമാണ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രതിഭാസം കാണുന്നത് എന്നെ പിന്നെ ഇത്രയും കാലമായിട്ട് സ്റ്അതിനിടക്ക ഞാൽ ഇത്രീം കാലത്തിന് എടക്ക് പിന്നിം ഞാനങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയി ചെയ്തിട്ടേ ഇല്ല അങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല അന്ന് ആദ്യമായിട്ട് അന്റെ ജീവിത ത്തി ആദ്യായിട്ട ഞാൻ ഈ ആലിപ്പഴം വീഴുന്ന കാണുന്നത് അത് ഭയങ്കര രസാര്ന്ന് എന്നിട്ട് കൊടയൊക്ക അതിന് കൊടയൊക്കെ ഇങ്ങനെ എന്തുവാ തമിഴ്ത്തി വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ പിടിക്കുവാരുന്നു ആലിപ്പഴം അലിപ്പഴന്ന് പറഞ്ഞെന്ന ഈ ഐസ് ക്യൂബ ആകാശത്തിന്ന് ഇങ്ങനെ വീഴും ഐസ് ക്യൂബ് ഐസ് അപ്പൊ അതിങ്ങനെ കൊട ഇങ്ങനെ തമിഴ്ത്തിവെച്ചിട്ട് ഇങ്ങനെ ആ കൊടയിൽ ഇങ്ങനെ പിടിക്കുവാരുന്നു ഭയങ്കര രസായിരുന്നു കേട്ടോ
ആഹ് ഈ എനിക്ക് എന്റെ കുഞ്ഞിനാ ളില് ഞാൻ കൈ കുുഞ്ഞായിരുന്ന സമയത്ത് എന്റെ അച്ഛന്റെ വീട്ടില് വീണിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്
ആഹ് ആഹ് അതെ ആഹ് അന്ന് തന്നെ
ഉം ശെ എനിക്ക് പക്ഷെ ഭയങ്കര ആഗ്രഹാ നമ്മള് ഇവിടെ നിക്കുമ്പോ ആലപ്പുഴെ വല്ലോം വീഴും നമ്മളെ വേറെത് ആ നമ്മളിപ്പോ ആലപ്പുഴെ വല്ലോം പൊല്ലിക്കെണ്ട സമയത്ത് നാ സമയത്താണെങ്കി നമ്മടെ നാട്ടി വീഴും നമ്മക്ക് കാണാനൊര്ത് വരത്തില്ല
അതങ്ങനെയാണത് അയിന്റൊരു പ്രതിഭാസം അതങ്ങനെയാ പിന്നെ ഇന്ന് കൂടുതല് ഇന്നത്തെ പുള്ളേർക്കൊക്കെ അതൊക്കെ അറിയാവൊ എന്തോ ഇന്നത്തെ കൂടുതല് ഡിജിറ്റൽ വിദ്യാഭ്യാസവും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട് ശാരീരിക കളി ശാരീരികമായിട്ടുള്ള കളികളും കാര്യങ്ങളും അല്ലെങ്കി ഈ സമൂഹത്തിന്റെ ഇടപെട സാമൂഹിക ഇടപെടലുകളൊക്കെ താരതമ്യേന കുറവാണ് ഇപ്പഴത്തെ പുള്ളേർകൊക്കെ നമ്മള് പറഞ്ഞൊ
ആഹ് ആന്നാന്ന് ഈ പുള്ളാര് സത്യം പറഞ്ഞ കൊച്ച്ങ്ങളൊക്കെ അവർറെ അമ്മ ച്ഛെ ഇന്നാള് ഞാൻ ഒരു വാർത്ത വാർത്തയല്ല ഞങ്ങക്ക് കോളേജിലോ സ്കൂള്ലോ അങ്ങാണ്ടൊരു ഓറിയന്റേഷൻ ക്ലാസ് പോലെ ഉണ്ടായിരുന്നെ ഒരു പോലീസ് ത് പോലീസ് അങ്ക്ള് വന്ന് പറഞ്ഞതാ ഈ അങ്ങേര് ആഹ് അല്ല ആ അദ്ദേഹത്തിന് കിട്ടിയൊരു വാർത്തയന്ന് വെച്ചാല് മോൻ ഭയങ്കര ഫോണടി റ്റാട്ടോ ഫോണ്ലെ ചാർജ് തീർന്നൊരു ദിവസം ഈ മോന്ങ്ങനെ ആ റൂമിന്ന് പൊറത്തോട്ടിറങ്ങി പൊറത്തോട്ടിറങ്ങിയപ്പോ ഉണ്ട് അച്ഛന്റെ കാലൊടിഞ്ഞ് കിടക്ക്ന്ന് ദിവസം രണ്ട് മൂന്നാഴ്ച ആയി അച്ഛന്റെ കാലൊടിഞ്ഞിട്ട് അവനിന്നാണ് കാണ്ന്നത് അവൻ ചോയിക്കുന്ന് നിന്റെ അ ച് അല്ല അച്ഛന് ഇത് എന്തോ പറ്റി അച്ഛന് ഇത് എന്തോ പറ്റിയെന്ന് എന്നിട്ട് പിന്നെ തൊട്ട്പൊറവേ അവന്റെ അനിയത്തി പൊറത്തോട്ട് പോയി ചോയിക്കാ നീ ഇതെവ്ടെ പോന്ന് ആ കൊച്ച് ഡാൻസ് ക്ലാസിന് പോവാം തൊടങ്ങിട്ട് ഒരു മാസായി അതുപോലും ഇവൻ അറിഞ്ഞിട്ടില്ല ഫോൺ കാരണം
ആഹ് അതാടി ഞ അതാ ഞാൻ പറഞ്ഞത് ഇപ്പം ഇപ്പഴ്ത്തൊള്ള പിള്ളേർക്ക് അവ ഫോണിലായി പോയി അവടെ ലോകം എന്ന് പറയുന്നതെ ഞാൻ ഫോണിലാ ഇപ്പം പഠിക്കുന്നെ കാര്യങ്ങളാണെങ്കിലും കളിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാ തരത്തിലും അവർക്ക് ഫോണാണ് വേണ്ടത് അപ്പൊ ഇപ്പ അവര്ടെ ആ ലോകം ന്ന് പറഞ്ഞാ ഫോണിലായി ഫോണിലായിട്ട് ചുരുങ്ങി പോയിട്ട് പോയിരിക്കാ ഇന്നത്തെ അതാ ഞാൻ പറഞ്ഞത് ഇന്നത്തെ കുട്ടികാലം ഈ സാങ്കേതിക വിദ്യകളിലൂടെയാ വിദ്യയുടെ സ്വാത സ്വാധീനത്തിലൂടെയാണ് പിള്ളേര് സത്യം പറഞ്ഞാ വളർന്ന് വരു മൊബൈൽ ഫോണും ഈ ടാബ്ലറ്റും കമ്പ്യൂട്ടറുകളൊക്കെ കൊണ്ട് ആ അവർ ക്ക് നമ്മളൊക്കെ എൻജോയ് ചെയ്ത പോലൊരു കുട്ടിക്കാലോന്നും അവർക്ക് ഇല്ലാ സത്യം പറഞ്ഞയി
അത് ശരിയാ അവരത് ഇല്ല ഒത്തിരി മിസ്സയ്യും ഉം ആഹ് ഓക്കെ
ശരിടി പിന്നെ വിളിക്കാവേ
ആഹ് ആഹ് ശരി ആഹ്